ഹലോ
കേൾക്കാം പറ്റുന്ന്ണ്ടോ?
ആഹ് കേൾക്കാൻ പറ്റുന്ന്ണ്ട്.
അ തെരക്കിലാണോ?
തെരക്കിലല്ല.
ആ പണിയൊക്കെ കഴിഞ്ഞാ?
പണിയൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നു.
ഉം. പിള്ളേരൊക്കെ പോയി അല്ലേ?
ആ പിള്ളേരൊക്കെ പോയി.
ആഹ് എൻ്റെ ഇന്ന് നേരത്തേ കഴിഞ്ഞു പണി.
ആഹ്
ആ ഇതന്നാ സാധാരണ വ്യാഴാഴ്ച്ച വാപ്പുഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക പോവാറ് അപ്പൊ ആ സമയ ആവുമ്പോഴത്തേക്ക് ക്കും അസമയം വരെ തിരക്കായിയിരിക്കുന്നു ഇന്ന്പ്പൊ വാപ്പാടെ മൊബൈലിന്റെ് ഏ ഡിസ്പ്ലേ ഒന്ന് ഇളകി താഴെ വീണു കൈയ്യിന്ന് അപ്പൊ എന്നാണ് ഡിസ്പ്ലേ പോയിട്ട് പുതിയത് ഒട്ടിച്ചതാണ് അപ്പൊ അത് നന്നാക്കാം പോണ അപ്പ അത് കാരണം പാപ്പ നേരത്തെ ഇപ്പൊ പോയി അത് കാരണം പണിയൊക്കെ കഴിഞ്ഞീനീ ഇപ്പൊ ഫുൾ ഫ്രീയാ
ആ വേറെന്തേലും ചെയ്യുന്ന്ണ്ടോ?
വേറെ ഒന്നും ചെയ്യുന്നൊന്ന്ല്ല
ഉം കൊച്ച് പോയടി മയയില്ല നല്ല വെയിലാണ് അതുകൊണ്ട് തുണിയെ അലക്കലും കഴുകലും പറക്കലുംക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന്.
ആഹ് ഇവിടെ ഇപ്പ വെയില് വന്നതേ ഉള്ളൂ രാവിലെ വയങ്കരപെരും മഴ ആ കൊച്ചറങ്ങണ നേരത്തൊക്കെ പെരും മഴ ഉം.
ആ ഇവടെ രണ്ടുസായിട്ട് നല്ല വെയിലായിരുന്നു അ് വേനൽക്കാലം പോലത്തെ നല്ല ചൂടും വെയിലും ഹ്മ് ഹസ്ബൻഡ് പോയോ
ആ പോയി പോയി പുള്ളി നേരത്തെ പോയി. പുള്ളി പോയി കഴിഞ്ഞ് ഞാന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന്ങ്ങനെ ഓർത്ത് പുള്ളി പോയിക്കഴിഞ്ഞിട്ട് കഴിക്കാന്ന് ർത്ത്ത്തെടുത് പ്പോഴത്തേക്കും വാപ്പ പറഞ്ഞ എനിക്കിന്ന് നേരത്തെേ പോണോട്ട അപ്പൊ ഏ മീനുംകൂടി വറുക്കാന്ണ്ടായിരുന്നു മീൻകറിയൊക്കെ രാവിലെ ആയി ചോറും കൊച്ചിന് കൊണ്ടോണാറ്ണം രാവിലെ തന്നെ ചോറും വെച്ച് അപ്പപിന്നെ ഞാന് കഴിക്കല അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വാപ്പ അടത്റെഡിയാക്കി വെച്ചു കാരണം വാപ്പ പറഞ്ഞ് ആ മൊബൈൽ ഷോപ്പിൽ വിളിച്ചപ്പോ അവടെ ടെക് നെക് എ ടെക്നീഷ്യംവന്ന് കഴിയുമ്പൊ അവര് വിളിക്കാ അപ്പ വന്നാ മതിന്ന് അപ്പൊ പെട്ടെന്ന് കോള് വന്നാ പോകണ്ടി വരും
ആഹ് ഇവിടെ തൊട്ടടുത്താണോ മൊബൈൽ ഷോപൊക്കെ
ഇല്ല ഇല്ല ടൗണിൽ പോണം എറണാകുളത്ത്
എറണാകുളത്ത് ആഹ്
വാപ്പാക്ക് അത് കഴിട്ട് വേണം ഡ്യു ഡ്യൂട്ടിക്ക് കേറാൻ
ആഹ്
ഒരു മണിക്ക് കേറണം ഡ്യൂട്ടിക്ക് ഇപ്പ പന്ത്രട്മണിക്കാണ് വീട്ടീന്ന് പന്ത്രണ്ട് മണി കഴിയുമ്പളെ എറങ്ങാറ് അപ്പൊ പിന്നെ വേഗം മീനും പൊരിച്ച് മീൻ കറി രാവിലെ വ അതൊന്ന് ചൂടാക്കി പാത്രത്തിൽ എല്ലാം ആക്കി ടേബിളിൽ കൊണ്ടയ് വെച്ചു എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചഴിഞ്ഞിപ്പങ്ങനെ ഇരിക്ക്‌ന്ന് വൈകി പോയി കഴിക്കാൻ
കഴിക്കാൻ വൈകി ആ അപ്പൊനി ഉച്ചക്ക് വൈകി കഴിച്ചാ പോരെ
ആഹ് ഉച്ചയ്ക്ക് ഉച്ചക്ക് വൈകി കഴിച്ചാ മതി ഉച്ചക്ക് ചെലപ്പോ കെട്ടിയോന് ഊണ് കഴിക്കാൻ വരും
വരും ആഹ്
ചെലപ്പം വരുന്നാ പറഞ്ഞത് ഉറപ്പില്ല അലക്കാനുണ്ട് കുറച്ച് വാഷിംഗ് മെഷീനൽ ഇട്ടിട്ട് ഇരിക്കണം പിന്നെ മറ്റ മറ്റേത് അഡ്മിന് മെസ്സേ സ്സേജ് അയച്ചായിരുന്നാ കണ്ടായിരുന്നോ
അഡ്മിന് മെസ്സേജ് അയച്ചിട്ട് കണ്ടില്ല മെസ്സേജ് അയച്ചില്ല
അത് അയക്കാൻ പറയ് കോഡ് ഇങ്ങനെ കോട് തൊണ്ണൂറ്റി ഏഴ് ആണ് ഇങ്ങനെ ഫോൺ കംപ്ലൈന്റ് ആയത് കാരണം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയതാണ് ഇപ്പൊ തിരിച്ച് ജോയിൻ ആവണംന്ന് പറഞ്ഞാൽ മതി
ആഹ് ഞാൻ മെസേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവര് മെസ്സേജ് അതനാത്ത മെസ്സേജ് കണ്ടിട്ടില്ല
ഇല്ല ഇന്നലെ ഫുള്ള് ഓൺലൈൻ ഉണ്ടായിരുന്നു ആള് ഇന്നലെ അവരുടെ മറ്റേ ആ ഓൺ ഓൺലൈൻ കൺസൽട്ടേഷനും ഇൽ ഓഫ് ലൈൻ കൺൻസൽ ഷനും ഉള്ളത് കൊണ്ട് ഇന്നലെ ഫുൾ ഓൺലൈനായിരുന്നു. അയക്കുന്ന മെസേജിന് അപ്പപ്പ റിപ്ലൈണ്ടായിരുന്നു ഇന്നിപ്പോ ഏഴാമത്തെ ഗ്രൂപ്പിന്ന് ഒരു കൊച്ച് എന്നോട് ചോയ്ച്ചു മറ്റേ സ്കിൻ കെയർ ഓയില് മൊഖക്കുരു ഉള്ളവർക്ക് പറ്റുമോന്നൊരു കസ്റ്റമർ മെസ്സേജ് അയച്ചേക്കണ്. അപ്പോ ആ കുട്ടി എന്നെ വിളിച്ചു ചോയ്ച്ച് അപ്പ ഞാൻ പറഞ്ഞു. മൊഖക്കുരുള്ളവർക്ക്ത് എണ്ണയാണല്ലോ പറ്റോന്നുള്ളത്
പറ്റ് അഹ് ഈ മൊഖക്കുരു മൊക കുരു പോകാനായിട്ടുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഇൻ അവർക്കടെ കയ്യില്
ഫേസ് പാക്ക് മൊഖക്കുരു പോകുംന്ന് തോന്നണ് ണ്ട്
പക്ഷേ ഫേസ്പാക്ക് ക്ക് എന്റെ ഒരു കസ്റ്റമറ് വായിച്ച് വാങ്ങിച്ചിട്ട് അവര് പറഞ്ഞു അവർക്ക് റിസൾട്ട് തീരെ കിട്ടിയില്ലാന്ന് പറഞ്ഞു.
അത് അവര് എങ്ങനെ യൂസ്യ്തെ?
അവരെങ്ങനെ യൂസ്യ്തേ ഞാൻ പിന്നെ അങ്ങനെ കറക്ട് ചോയിച്ചില്ല. പിന്നെ എന്റെ ഫോൺ മാറിയപ്പോ കോൺടാക്ട് നമ്പർ ഒക്ക പോയിരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്നെ കോൺടാക്ട് ചെയ്തില്ല.
അത് നമുക്ക് തൈരില് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പാലില് പിന്നെ നോർമൽ വാ ട്ടറിലൊക്കെ അപ്പ അവർടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എന്റെ ഒരു കൂട്ടുകാരി എന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു കൊച്ച് പാലക്കാടാണേ അവള് എന്റെ ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്ന അടുത്ത് ചോദിച്ച്. അപ്പ അവൾക്ക് കണ്ണിന്റെ താഴെ കറപ്പ് അപ്പ ഫേസ് പാക്ക് കൊടുത്ത്. ഇവളോ ഇവളാണെങ്കിൽ എന്ത് ചെയ്തന്ന് വെച്ച് കഴിഞ്ഞാ രാവിലെ ജോലിക്ക് ജോലിക്ക് പോണ് ണ്ട് ആള് അപ്പോ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പണിയെടുക്കുന്ന നേരത്ത് ഇത് മൊഖത്ത് ഇട്ടിട്ട് പത്ത് ഇരുപത് മിനിറ്റ് വെച്ച്
ആഹ്
എന്നട്ട് മൊഖം സോപ്പിട്ട് കഴുകി. അത് കഴിഞ്ഞപ്പോ ആൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുരുപോലെ. അപ്പ ഇത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് അപ്പ ആദ്യമായിട്ടാണ് ഇവരുടെ പ്രൊഡക്ടിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് റിമാർക്ക് അപ്പ ഞാന് മാഡത്തിനോട് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ കസ്റ്റമർ പറയുന്നുണ്ട്. അപ്പ എന്താണെന്ന് ചോച്ച്. അപ്പ ഫോട്ടോയൊക്കെ എടുത്ത് അവളെനിക്ക് വിട്ട് തന്ന്‌ ബിഫോറും ആഫ്റ്റർ ഒക്കെ അപ്പ ഞാനത് വി ട്ട് കൊടുത്ത് അപ്പ സ്കിൻടൈപ്പ് ചോദിക്കാൻ പറഞ്ഞപ്പോ ആൾടെ ഡ്രൈ സ്കിന്നാണ്. അപ്പ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ആള് സോപ്പിട്ട് കഴുകി കെണറ് വെള്ളത്തില് സോ പ്പ്‌ട്ട് അപ്പ ഏഹ് പറയുന്ന ഡ്രൈ സ്കിന്ന് കാര് പിന്നെ നമ്മടെ ഇത് ഉപയോഗിക്ക്മ്പ പിന്നെ സോപ്പ് ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കരുത്. ഇത് ഓൾറെഡി നമ്മടെ സ്കിൻ ക്ലീനാ
ആക്കും. ആഹ് ഹലോ ഹലോ ഹലോ ഹലോ